ആഹ് എന്തൊക്കെ വിശേഷം
ഹലോ കേൾക്കണില്ലാ
ആഹ് ഞാൻ കേക്കുന്നുണ്ട് ഇങ്ങള് കേൾക്കണില്ലാ
ആഹ് ഇപ്പഴാ കേൾക്കണത് നേരത്തെ കേട്ടിരുന്നില്ല എന്നിട്ട് എന്തൊക്കെയാ വർത്താനം
സുഖം എന്തായിങ്ങളെ വർത്താനം
ഇവിടെ നല്ല മഴേന്നു ഇതുവരെ
ആഹ് ഇവിടെ മഴ പെയ്തില്ല മഴ മൂടിക്കെട്ടി നിന്നു
ആഹ് ഇവടെ നല്ലോണൊന്ന് പെയ്ത് തോർന്നു ആഹ് നല്ലോണം പെയ്ത് തോർന്നു ഇപ്പങ്ങനെ പെയ്യണതൊണ്ടൊരു സുഖാണ് തണുപ്പും ഒക്കെ
ആഹാ ചൂട് കൊറഞ്ഞിട്ടൂലേ ആഹ് ഇന്നലെയൊക്കെ മഴയുണ്ടായോ
ആഹ് ഇന്നലെയുണ്ടായിനു കുറേ നേരായപ്പോ ഉണ്ടായിരുന്നു
ആഹ് ചായുടിച്ചോ
ആഹ് കുടിച്ചോണ്ടിരിക്കാണ്
ആഹ് എന്താ സ്പെഷ്യല് ഇല്ല
ആഹ് ന്ന് സ്പെഷ്യലൊ ന്നുണ്ടാക്കിട്ട്
ഏഹ് ഹലോ ഹലോ